ഹലോ ആഹ് ആ കേക്കാം കേക്കാം എന്തൊക്കെയുണ്ട് വിശേ
ഓ പ്രത്യേകിച്ച് വിശേഷ ഷ ഒന്നൂല്ല. അവിടെ എന്തൊക്കെയുണ്ട്
ആ. ഇവിടേം ഇങ്ങനൊക്കെ
ആ രാവിലത്തെ കാപ്പീടെ പരിപാടി എവിടാ
ആ ഇവിടേം തുണി കഴുകാലും മഴയൊക്കെന്ന് ഇച്ചരി കുറവുണ്ടല്ലോ
ആ ആ ആ
ക്ക്
ചപ്പാത്തി
ഉം കറിയോ ആ ഇന്ന് ഞായറാഴ്ചയില്ലയോ ഇത്ര നേരത്തേ എന്താ ആണായിരുന്നോ
ആ നേരത്തങ്ങ് തുടങ്ങി എന്നിട്ട് ബാക്കി ജോലി നോക്കാലോ
ഉം മഴയാ മഴയിണ്ടോ
മഴ ഇന്നില്ല ഇന്നലെ ഇച്ചിരി കുറവുണ്ടായിരുന്നു
ആ ആ ആ ഇവിടേം ഇച്ചിരി മഴ കുറവുണ്ട്
ആ അവിടെ ഇനി തുണിയൊക്കെ കഴുകാം. ആ
തുണി കഴുകലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു ഉം പിള്ളാരൊക്കെ
ആ വരാ മദ്രാസൽ പോയി മോന്
ഉം ഉം ആ പിന്നെ സ്കൂളിൽ എത്രയില്ല
സ്കൂളിൽ അഞ്ചിലായി
ഉം
ഉം പിന്നെ എന്തൊക്കെയുണ്ട് ആ ട്യൂഷനൊക്കെ പോന്ന്
ഉം പിന്നിപ്പ എന്നാ സ്കൂള് ഉം
ട്ടിയളൊക്കെ പോന്നുണ്ടോ ട്യൂഷന്
ആ പോന്നുണ്ട് ഒരാള് അഞ്ചില് ഒരാള് രണ്ടില് ഒരാളിനി പ്ലസ് ച്ച് ഇണീപ്പിക്കണം ഇന്നിനി മദരസേലൊക്കെ വിടണം അങ്ങനെ കൊറച്ച് പണികളൊക്കെ അതിന് മുമ്പ് കൊറച്ച് തുണിക കഴുകിന്നോ ഒന്ന് മാറ്റാന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് സമയം കിട്ടത്തില്ല
ആ പിന്നെ മഴയുവാരിക്കും
ഇച്ചരി വെയിലുണ്ടെങ്കി പിന്നെ അതങ്ങ് ഉണങ്ങി കിട്ടുവല്ലോന്ന് വിചാ ഉം പിന്നെ നാളെത്തെട്ട് പിന്നെ സ്കൂളിൽ പോണവല്ലോ ഉം ഉം പിന്നെ തുണികഴുകൽ രളവും കൂടും
ആ ആ ഏ എ യൂണിഫോമൊക്കെ അല്ലേ
ന്നും കിട്ടിയില്ല ഇനി അത് കിട്ടി രുന്നെങ്കി നല്ലതായിരുന്നു പിന്ന അത് കഴുകിയ മതിയാരുന്നു. ഇം ഇതിപ്പോ കളർ ഡ്രസ്സ് ഇടുന്നോണ്ടി പാന്റെക്കെ ഭയങ്കര പാടാ ഒണങ്ങി കിട്ടാന് ഉം ഉം പിന്നെ ഇനിപ്പ സ്കൂള് തുറന്നോണ്ട് എങ്ങും പോക്ക്‌ ഒന്നും നടക്ക്
ഇല്ല എങ്ങും പോവാൻ പറ്റത്തില്ലല്ലോ ഉം പിന്നെ വെക്കേഷനോക്കെ എവിടെലും പോയോ
ഓ വെക്കേഷന് എങ്ങും ടൂറായിട്ട് പോയില്ല ചുമ്മാ അവിടെ ഇവിടെയോക്കൊ ഒന്ന് പോയി ബന്ധുക്കൾടെ വീട്ടുകളിലൊക്കെ ടൂറ് പോണം പോണം നോക്കെ എല്ലാ വെക്കേഷനൊക്കെ വിരു - വിചാരിക്കും പക്ഷെ പോയിട്ടില്ല പിന്നെ ആകപ്പാട് പോവും ബീ- ചിലോ ങ്ങണും പെരുന്നാളൊക്കെ ആവുമ്പോ വന്ന് ഓ ഉം പോയാരുന്നു
ആ പ- പ്രത്യേകിച്ച് അങ്ങന അങ്ങും പോയില്ല ഉം ഉം
ന്നാ മൂന്നാർലോ
സമയം കി ട്ടണ്ടേ ഇക്കായിക്ക് തെരക്ക്.
ഉം അ ആ ഉം അടുത്ത ഓണം വ വെക്കേഷനൊക്കെ വരുമ്പോ എ വിടെങ്കിലും ഒക്കെ ഒന്നു
ആ നോ ക്ക
ഉം ഇപ്പം പോവാൻ നല്ല സമയാന്ന് പറയുന്ന് മൂന്നാറില്. അവിടൊക്കെ ഭയങ്കര കോടയും മഞ്ഞും ഒക്കെ ആയിട്ട് ഈ ഫേസ്ബുക്കിലൊക്കെ. എപ്പഴും വീഡിയോ കാണും.
ആ ആ
എല്ലാരും പോന്ന് എപ്പളും പക്ഷെ കൂടെ ചോറ്ന്നാ ഇത് അടച്ചാല് ഇനി എന്ത് പ്രശ്ന ആയാലും എല്ലാരും എപ്പഴും പോവു ന്നുണ്ട്.
അതെ അതെ നമ്മളെ പോലുള്ള
പോവാത്തൊത് നമ്മുക്ക് എന്നും പിന്നത്തെ ക്ക് പിന്നെ തെക്ക് മാറ്റി വെക്കുന്ന് പ്ലാനിങ് മാത്രേ ഉള്ളൂ നടപ്പിലാവുന്നില്ല ആ ഇപ്പ വീഡിയോ ഓരോന്ന് ഓരോന്നും ഓരോരുത്തര് ഇടുന്ന വീഡിയോ ഞാനങ്ങോട്ട അയച്ചു കൊക്കും ഓരോ സ്ഥലത്തിന്റെത് അങ്ങനെ ഇവിടെ ഓ എന്നിട്ട് പറയാ അവിടെ പോവാൻ ആഹ് ശരി പോവാ എവിടാ പോക്കൊന്നുല്ല ഈ ഒ ഒരു ദിവസത്തെ യാത്രക്കൊക്കെ പറ്റി ഒത്തിരി സ്ഥലങ്ങളുണ്ട്
അതെ അതെ നമ്മള് ഇവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ട്
ഉണ്ട് ഇല്ല ഇന്നാൾ ഞാൻ പറഞ്ഞായിരുന്നു കൊട്ടവഞ്ചിക്കകത്ത് കയറി ഇങ്ങനെ കറങ്ങിക്കറങ്ങി പോകുന്ന ഒരു ഒരു പുഴൽക്കൂടെ ഇങ്ങനെ
ആ ഇവിടെ ഇവിടെ ഉണ്ട് എന്ത താമരക്കുളത്തല്ലേ താമരക്കുളത്ത് ഒരു ഇതുണ്ട് ഹൈയാകിങ് പോലെ ആഹ് അവിടെ നല്ലയാന്ന്‌ പറയന്നകേട്ട് അവിടെ ഇതൊക്കെയൊണ്ടോ ഹൈയാക്കിങ്ങ് ക്കും ഒണ്ട്
ആഹ് അതെനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ആൾക്കാരടെയാന്ന് തോന്നുന്നു ഇല്ലയോ
ആ എങ്ങനത്തെയാന്ന് അറിയത്തില്ല
കൊള്ളായിരുന്നോ
റിസോർട്ട് ഒന്നുമില്ല
അവര് വെള്ളത്തിൽ കേറ്റി നമ്മളെ കൊണ്ടു പോയിട്ട് അതിന് അവിടെ അതാണ് അങ്ങനെ ഞാൻ കണ്ടാരന്ന്‌
അതല്ല ഇത് സാധാരണ കൊല്ലം നമ്മളെ ഈ അത് താമരക്കുളം
അത് കൊല്ലം ജില്ലയല്ലേ എനിക്ക് തോന്നന്നു അതിന്റെയാണ് തോന്നന്നു നമ്മളെ അതിനകത്ത് അവര് കാണിക്കുന്നത് നമ്മളെ കേറ്റി അതിനക കത്ത് വെച്ച് കൊണ്ടു പോകും ഒരു വെള്ളത്തിൽ കൂടെ കേറ്റി കൊണ്ട് അതിന്റെ നടുക്ക്‌ ചെന്നിട്ട് പിന്നെ അവിടാണ് കൊറേ അവിടൊരു റിസോർട്ടും ഉണ്ട് അതിനകത്ത് താമസി ക്കാം അല്ലെങ്കി റസ്റ്റ് എടുക്കാം ഭക്ഷണം കഴിക്കാം പിന്നെ അതിന്റെ എടെക്ക് കൂടെ ഈ വ ഈ ഈ മറ്റേ ബോട്ടിനകത്ത് യൊക്കെ കേറിപ്പോവാം എല്ലാ സൗകര്യങ്ങളും അതിന്റെ അവിടെ കൊറേ കണ്ടൽക്കാടുകളും
ആ ആ ആ അതാണോന്നറി യത്തില്ല
പാക്കേജ് ഒണ്ടോ അപ്പം കാശ് കൂടുതലായിരിക്കും ഉം
വലിയ കാശ് ചെലവില്ലാത്തഅ ടുത്തൊക്കെ പോകാം ഒരു ദോസത്തേക്കൊക്കെയെ
കൊട്ടവഞ്ചി ക കോന്നില് കൊട്ട കൊട്ട വഞ്ചിയുണ്ട് അവിടെ അതിനകത്ത് വെച്ച ആ അതിനകത്ത് വച്ചേ കേറുന്നതിനു വലി എനിക്ക് തോന്നുന്നു ഒരു ഒരെണ്ണത്തില് നാല് പേർക്ക് അ ങ്ങാണ്ട കേറുന്നത്
ആ ആ
എനിക്ക് തോന്നുന്ന് ഇത്തിരി ഒരെണ്ണത്തിന് അത്ര റേറ്റ
ആ ആ
എത്രന്നറിയത്തില്ല ഇന്നലെ ഇങ്ങനെ വീഡിയോ കാത്ത് ഫേസ് വീഡിയോ കാണുമ്പോ ഒരു ര
ആ അത് പിള്ളേർക്ക് ഒരു രസവല്ലേ പിള്ളേരെ കൊണ്ടുപോകുമ്പോ അവന്മാരൊക്കെ അത്രല്ലള്ളൂ
ഉം ആ അതെ ഇനിപ്പ ഞാൻ പറയാ ഒരു കാര്യം ചെയ്യ് ഇനി ഇപ്പൊ സ്കൂളീന്ന് എങ്ങാണം ടൂറിന് പോ പിന്നെല്ലാത എന്ത് ചെയ്യാനാ നമ്മളിങ്ങനെ വിചാരിച്ചു വിചാരിച്ച് ക്ക
അതെ അതെ ഒന്നും കാ നടക്കത്തില്ല ഉം ഇനിയിപ്പ നാളത്തൊട്ട് ആ കെഎസ് ആർ ടി സി യിൽ സൗജന്യയാത്ര എത്രയാന്ന് പറയുന്ന് നാളെ
ആ നാളെത്തെട്ട് പക്ഷേ ഇതിനാത്തേ ഉള്ളു മറ്റേ ഓർ ഓർഡിനറികാത്ത് ഞാനിങ്ങനെ വിചാരിക്കുവാ ഇനി തൊട്ട് ഓർഡിനറിക്കാത്ത് കേറണം
പക്ഷെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആയിരിക്കും ഉപകാരപ്പെടുന്നത് ഈ രാവിലെയും വൈകിട്ടത്തൊക്കെയുള്ള അടുത്ത് ഇപ്പൊ എനിക്ക് തോനുന്നു ഒരുപാട് ലോങ് ഒന്നും പോകാൻ പറ്റത്തില്ലന്ന് തോനുന്നു
ഇല്ല ഈ ഓർടിനറിന്ന് പറയുമ്പോ ഇപ്പം നമ്മള് പാടൂന്ന് ചിലപ്പോ കരുനാപ്പള്ളി വരെ കാണും കൊല്ലം വരയൊക്കെ കാണാൻ പാടാ അപ്പം അപ്പൊ കേറി കേറി പോണോ ലൊന്നുംല്ലല്ലോ കൊല്ലത്തക്കെ ആ ഫ്രീ ആണോ അല്ലിയോന്ന് നമുക്ക് ഇവിടുന്ന് കേറിയ കരുനാ പള്ളി ഇറങ്ങിയമതിയല്ലോ ഇച്ചിരി നേരത്തെ ഇറങ്ങണം പക്ഷേ സമയത്ത് അവിടെ എത്തണ്ടായോ
അതെ അതെ ഇച്ചിരി ഇതിനകത്താവുമ്പോ ഇച്ചിരി താമസി പെട്ടെന്നൊന്നും എത്തത്തില്ല ആ എല്ലാരും കേറും ജോലിക്ക് പോന്നവർക്കൊക്കെ ഉപകാരവാ ആ പിന്നെ പിള്ളാരും പഠിക്കാൻ പോകും ആ അതെ അതെ ഇനി എന്തുവാന്ന മൊത്തത്തി ഫ്രീയാ
പള്ളി ഇറങ്ങിട്ട് കരുനാപ്പള്ളിന്ന് ഓർഡിനറി ഉണ്ടല്ലോ കൊല്ല
ആ ഉണ്ട് അങ്ങനെ എറങ്ങി എറങ്ങി പോണം
കൊല്ലത്തൂന്ന് നട അവിടെ പത്ത് നൂറ് രൂപ ലാഭ ആകും ഒരു വഴിക്ക് അങ്ങനെ തന്നെ ചെയ്യണം പക്ഷെ ഒരെ ഒരു
അതെ അതെ ഒരു ദിവസം വേണ്ടി വരും പോയിട്ടരെ അടുത്തോട്ടായാലും
കൂടുതല് കേറുമ്പോ ടോപ്പില് ടോപ്പില് നിർത്തി നിർത്തി നിർത്തി പിന്നെ അവിടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒര് സമയ എട്ക്കും അങ്ങനെ പാസ്റ്റ് എല്ലാം ആയണൊക്കെ എത്ര മണിയാ എത്ര സമയം എട്ക്കും ട്രാഫിക്കിനകത്ത് വെട്ടുവെട്ട് ഇങ്ങെത്താൻ
റോഡ് പണികാരണം ഭയങ്കരം ബ്ലോക്കാ എല്ലാടുത്തും പലവഴി
ഭയങ്കര പാടാ ഒറ്റ വഴിയും കോള്
ആന്ന് നമ്മള് എവിടെങ്കിലും പോണെങ്കി ച്ച അതിനും ഒത്തിരി രണ്ട് മൂന്ന് മണിക്കു കുമ്പേ ഇറങ്ങിയാലെ സമയതെത്തുള്ളു ഭയങ്കരം പാടാ ആ കൊളവ ഈറോഡെ
ആ അല്ലെ മുത്
ഉം വെള്ളം എല്ലാം റോടിനാത്താ കൊളമ്പോലെ കെടക്കുവാ പോവാനും പാടാ
ഉം അതെ ഉം ഇപ്പൊ രാവ്‌ ഉച്ചക്കൽത്തെ പരിപാടിയും കൂടെ
തൊടങ്ങിയില്ല തൊടങ്ങണം രാവിലത്തെ കഴിഞ്ഞില്ല ഉം ഉം
വീട്ടില് എല്ലാരും എഴുന്നേറ്റാ
ഓരോത്തര് ആ ഓരോ ഓരോത്തര് ഓരോത്തര് എണീക്കുന്നു ആ മോൻ മദ്രസേ പോയി
ഉം ഇപ്പൊ അവര് വരാൻ സമയമായി ല്ലേ
എട്ടരയാവുമ്പോ വരും
ഉം രാവിലെ പിള്ളേർക്ക് അവധിയായാല് വെളുപ്പിനെ എണ്ണീറ്റ് പോണം
ആ അതെ കെടക്കാൻ പറ്റത്തില്ലല്ലോ ഒരെ രാവിലെ ആറേ കാലിന് പോൺ മദ്രസെ ഉം അങ്ങനെ ആ ആ അതെ അതെ പിന്നെ വേറെന്തൊക്കെയുണ്ട് അവിടെല്ലാം ആയാ
ആഹ് എല്ലാ ആകുന്ന് രാവിലെ തൊടങ്ങി ഇനിപ്പ എല്ലാടും അങ്ങ് പനിയല്ലേ ആ എല്ലാം എലിപ്പനിയും ഡെങ്കിപ്പനിയും ആലപ്പുഴ ജില്ല കൊറെ പേർ ഒരു പെണ്ണ് മരിച്ച്, ഒരു നേഴ്‌സ് ഉം ഡെങ്കിപ്പനിയായിരു
ആ കൊതുകിന്റെ ശല്യം ഉണ്ട് വെള്ളവും അല്ലേ വെള്ളക്കെട്ടും വലി പല മാതിരി അസുഖങ്ങള് എങ്ങാണ്ടൊക്കെ നിപ്പ പിന്നേം വന്നൂന്ന് പറയുന്നേട്ട്
ഉം വടക്കൻ ജില്ലകളിലായിരി അവിടെ ആദ്യം വരും ഉം
ങ്ങൾടെ ബഹളമായിരി
ആ ഇപ്രാവശ്യം പക്ഷേ ഇഷ്ടം പോലെ അസുഖങ്ങള് പല പല പേരുകളില് പനികള് മറ്റേത് എലിപ്പനി ഡെങ്കി പനിന്നൊക്ക പറഞ്ഞു കേട്ട് ഇതിപ്പോ പുതിയ പുതിയ പുതിയ പണികളാണ് ആ ഇനി എന്തോ ആവോ നമ്മുടെ വ
ആഹ് ഒരറ്റത്ത് കൊറെ പേര് മരിക്ക് മരിച്ച് മരിച്ച് പോവല്ലിയോ ഉം
പനിയെന്നൊക്കെ
ആഹ് ആശുപത്രി പോയില്ലേ
അതിനൊക്കെ വല്ല്യ പാടാ അത് അങ്ങേ അറ്റം ചെന്നാലും
ആഹ് അതെന്നെ പോയ കൈയോളം മരുന്ന് കഴിച് ചങ്ങ് മാറിയേന ആ അങ്ങനെ വെച്ചോണ്ടിരി അങ്ങനെ വരുമ്പോ പിന്നെ വലിയ വലിയ ബുദ്ധിമുട്ടായി
ഉം അതിന് പറഞ്ഞാലും കേൾക്ക ത്തില്ല ന്നാലും ഞങ്ങൾ കിടപ്പിൽ കിട വായിരുന്നു അതൊക്കെതന്നെ ഉം ആരുല്ല ന്നട്ടോ എനിക്കാൻ വയ്യാ കിടക്കവാ ഏ ഒട്ടും എങ്ങാണ്ടൊക്കെ പോയാരുന്നു പോയിട്ട് വന്നപ്പോഴത്തേക്ക് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ് കെടക്കും ഒരു വെള്ളം വേറെ ആരും ഇല്ലല്ലോ വ
വേ വെക്കാന അതെ ചെയ്യേണ്ടായി ഒരാളോട് ഇല്ലെങ്കിൽ ഭയങ്കരം ബുദ്ധിമുട്ട വയ്യാ
ഉം പിന്നെ ഇടെ മ്മ മ്മള മ്മ അവിടെ ഇല്ലാ പുള്ളിക്കാരിയെ കാണാൻ പോയി അങ്ങനെ പോയിട്ടൊക്കെ വന്ന പ്പോത്തേക്ക്
ആഹ് പയ്യായിരുന്നില്ലേ ആ ന്നങ്ങ
ഒരു ഒരു ബന്ധുന്ന് ക്യാൻസർ വന്ന് കിടക്കുന്നു
ആഹ്
ഉം ഇവടെ നമ്മടെ ഏ കല്യാണ ബന്ധുന്ന് വെച്ചാ നമ്മ ഒര് ഇമ്മൻ്റെ ഏറ്റവും അടുത്ത പരിചയക്കാര
ആ ആ
കല്ല്യണ ഒരു കല്ല്യാണു ആലോചനൊക്കെ കൊണ്ടുവരുന്നൊരു ആള അപ്പൊ പുള്ളിക്കാരന് പ്രായമുള്ള ആളാ ഉം ഇപ്പൊ ക്യാൻസർ പ്പ അറിഞ്ഞതേ ഉള്ളു
കണ്ടോ പോയി
അപ്പൊ അതിന് കായങ്ങര കാണാം വീട്ടിൽ കൊണ്ടുവന്ന
ആഹ് ആഹ് ന്നാ ന്നാ ശരി
ആഹ് ന്നാ ശ ശരി